ഹലോ ഹലോ
ആഹ്
ആഹ് കേൾക്കുന്നില്ലേ
ഇവിടെ മഴയാണ് അതാണ്ങ്ങോട്ട് ‌കേക്കാത്തെ
ആഹ് ഇവിടെ മഴയൊന്നുല്ല എന്തൊക്കെയ എന്നിട്ട് ചായപ്പണിയൊക്കെ കഴിഞ്ഞോ
ചായ കുടിച്ചീല ചായണ്ടാക്കി കിടക്കവിടെ
ആഹ് ആഹ് ശരി എന്താ കടി
പത്തിരി കോഴിക്കറി
ആഹ് പത്തിരിപ്പ രാവിലെ ഉണ്ടാക്കിയതാണോ
ആഹ് രാവിലെ ഉണ്ടാക്കിയ മോള് മദ്രസ് പോണന് മുമ്പ്
ഇങ്ങളെങ്ങനെണ് പ്രസ്സുമ്മലാണോ പരത്ത അല്ലെങ്കിമറ്റേ കൊയലായിട്ട് പരത്തോ
ഞങ്ങള് പ്രസ്സ് മേല് ചപ്പാത്തിയ കോയൽ മേല് ആക്കല്
ആഹ് ഇവിടെ ഈ ഭാത്തൊക്കെ പ്രസ്സുമ്മേ പരത്തീട്ട് പിന്നെ ഓല് കോയലുമ്മേ പരത്തും അങ്ങനത്തെ പത്തിരിയേ ഇവർക്ക് പറ്റുള്ളൂ നല്ല പണിയ ക്ഷെ ഞാൻ പത്ത് പ്രസ്സുമേ മാത്രെ പരത്തുള്ളൂ ക്ഷെ നൈസ് പത്തിരിയിരിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കുട്ടോ ഒരു ദിവസൊക്കെ ച്ചിട്ടുണ്ടെങ്കിലു പത്തിരിക്കൊരു കുഴപ്പോണ്ടാവൂല്ല
അങ്ങനെ കൊയല്മ്മലാക്കിയാതി
ആഹ് കോയൽമ്മൽ നൈസാക്കി പരത്തും
ഉം
നല്ല പത്തിരി ആയിരിക്കും ക്ഷെ നല്ല പണിയുണ്ട്
ഞമ്മള് ഇങ്ങനെ പ്രസ്സുമേൽ അമർത്തി ചുടുള്ളൂ
ആഹ് ഞാനും അങ്ങനെ തന്നെ പ്രസ്സുമേൽ അമർത്തിച്ചുടുക തന്നെയാണ് ഇവിടെ ഉമ്മയൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയെ പറ്റൂള്ളൂ
ഉണ്ടാക്കുക ആണെങ്കിലൊക്കെ അത് പറ്റുള്ളു ഇത് ഇച്ചിരി മതിയല്ലോ
ആഹ്
ക്ക
സ്താദ്മാർ ചിലവൊക്കെ ഉണ്ടെങ്കില് ആഹ് ഉസ്താദുമാരെ ചിലവൊക്കെ ഉണ്ടാകുമ്പോളെ അങ്ങനെ കോയലുമേൽ പരത്തീട്ടന്നെ ഉണ്ടാക്കണം
അപ്പൊ നല്ല മയം ഉണ്ടാവൂല്ലല്ലോല്ലേ
ആഹ് മയം ഉണ്ടാകുവേം ചെയ്യും പിന്നെ കൊറെ ഉസ്താദുമാരുള്ളതല്ലേ
മ്മ്
ഉം അങ്ങനെ
അപ്പം അയിൻ്റെ ഷേപ്പ് ഒക്കെ കിട്ടുവോ
ഏഹ് എങ്ങനെ എങ്ങനെ ഹലോ ഹലോ
കോയൽ മേൽ പരത്തുമ്പോ ഏഹ് കോയൽ മേൽ പരത്തുമ്പോൾ ശെയ്
കോയൽ മേൽ പരത്തുമ്പോള്
അതിന്റെ ശേപ്പില് കിട്ടുമാരിക്കും ചിലത് ഷേയ്പ് ത്രികോണം ചതുരൊക്കെ ആയി പോകും
ഇന്റെ ഷേപ്പ് ആവൂല്ല പക്ഷെ ഇവിടെ ഇവരി ഇന്റെ മൂത്തേച്ചിയൊക്കെ പരത്തുമ്പോൾ നല്ല ഷേപ്പ് ഷേപ്പില് വരും നല്ല റൗണ്ട് തന്നെ കിട്ടും ഞാന് ഇക്ക് ഇങ്ങനെ ഈ പ്രസ്സ് മേൽ പരത്തി ശീലായ കാരണം ഈ കോയലുമേൽ പരത്തിയിട്ടിണ്ടെങ്കില് അങ്ങട്ടും ഇങ്ങോട്ടൊക്കെ ആകും ഷേപ്പ് കിട്ടുകയെ ഇല്ല
അതാ പറഞ്ഞേ പലേ ഷേപ്പും ആകുവല്ലോ
ആഹ് പലേ ഷേപ്പും ഞമ്മൾ പുറത്തുള്ള ആളുകൾക്ക് കൊടുക്കാൻ തോന്നൂല പിന്നെ ഞാൻ ഇപ്പം ഇങ്ങനെ പത്തിരി ഉണ്ടാക്കുകയാണെങ്കില് പ്രസ്സു മേൽ മാത്രമേ പത്തിരി ഉണ്ടുകുള്ളൂ അല്ലാതെ പിന്നെ ഇക്ക് അറിയുവേം ഇല്ല കോയലുമേൽ പരത്തുന്നത് ഉം വേറെന്താ എന്നിട്ട് ഒരാളാണോ സ്‌
ഞാനും ചപ്പാ ത്തിക്കങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യ
ആഹ് ചപ്പാ ത്തിക്കെ ഞാൻ പരത്തും ചപ്പാത്തിയൊക്കെ നമുക്ക് ഞാൻ പരത്തി റൗണ്ട് കിട്ടും പക്ഷെ പത്തിരി കിട്ടൂല പത്തിരി പൊടി എങ്ങനെ റൗണ്ടി പരത്താന്ന് വെചപ്പം നടു കീറിട്ടുണ്ടാവും അല്ലെ സൈഡ് കീറിപ്പോവും ചപ്പാത്തി റൗണ്ടില് കിട്ടും ഞാ ഭർത്തിയട്
നിങ്ങള് വല്ലോ
അത്
എന്താ എന്ത കടി എന്താ
കടി ദോശ ദോശയും ചെറുപയറു കറീം
ആഹ് അരി ദോശ ആയിക്കുംല്ലേ
ആഹ് അരിദോഷയാ പിന്നെ കുട്ടികൾ മദ്രാസ് പോകുന്ന കുട്ടികളില്ലേ
ആമ് സുഖമാണല്ലോ
ആഹ്
മോള് മദ്ര്സ്
പിന്നെ സ്കൂൾ എന്തേ ആഹ് എത്രയിലാ പഠിക്ക്‌ന്നത്
ഏഹ്
നാലാം ക്ലാസ്സിലാണേ
മൂന്നാം ക്ലാസ്സിലാണ് ആഹ് ന്റെ മൂന്നാം ക്ലാസ്സിലാണ് മദ്രസ ഇവിടെ ആറേകാലിന് വണ്ടി വരും എട്ടര എട്ടേ മുക്കാല് ത്തിനും വീട്ടിലെത്തും ഉം ഒമ്പതേ വന്ന് ചാ കുളി കഴിഞ്ഞ് ചായ ഒടിച്ച് മാറ്റി ഒരുങ്ങബത്തിനും സ്കൂൾ വണ്ടീം വരും
ആഹ് ചെർതോ
ടൈം ണ്ടാവൂല്ല സ്കൂളും മദ്രസയ്ണ്ട് ചെറുതിന് ഇപ്പ രണ്ടുവയസ്സായിട്ട് ള്ളൂ ഓള് പ്പോ ഒറങ്ങിനീച്ചിട്ടുള്ള ആ ഒരു കുറുമ്പൊക്കെയാണ് ഇപ്പൊ പാലുടി മാറ്റിയതാണ് അയിന്റെ വാശ്യീഉം തക്കെയാണ് ഇപ്പൊ
ആഹ്
ഉം ഭയങ്കര വാശി കരച്ചിലോക്കേയാണ് രാത്രി ഒന്നും ഒറങ്ങൂല പ്പൊ രണ്ടി
അപ്പൊ പെരൽ ങ്ങള് ഒറ്റൊക്കാ അല്ലെങ്കിൽ ഉമ്മയും വാപ്പയും ക്കെ ണ്ടോ
ഇല്ല ഞാനൊറ്റക്കാണ് പ്പൊ അൻഞ്ചത്തി ഉണ്ട് പ്പൊ പേടിക്ക് രു കൊറചൂസത്തിന് വന്ന് വന്ന് ക്കാണ് അയിന് ആരയിലുംക്കെ വന്നിങ്ങനെ മാറി നിക്കും
ആഹ് അസ് കാക്കവ്ടെ ണ്ടാവൂല ല്ലേ
ഇല്ല
എഹ്
ഉം ങ്ങളെ വീട്ടിലാരമ്മപ്പൊക്കെ ണ്ടോ അല്ല ഓല് ഇവ്ടെ അറബി കോളേജി പഠിപ്പിക്കുകയാണ് അപ്പ ഡെയിലി വീട്ടില്ണ്ടാവൂല പത്തൂസം കൂടുബളൊക്കെയാണ് വെര
ഇല്ല ഇവിടെ ഞങ്ങളന്നെ ള്ളു
ആഹ് ആഹ് ആഹ് ഹസ്ബൻഡ് നാട്ടിതന്നെയാണോ ആഹ് എനിക്ക് ഭയങ്കര പേടിയാണ് ഇവിടെ ഒറ്റക്ക് നിക്കാന്
ആഹ് ആഹ് ആഹ് ആഹ് ശരി വേറെ ന്താന്നിട്ട്
അപോം ഓലങ്ങനെ വന്ന് നിക്കല അല്ലേ രാത്രി കടക്കാൻ വര് ലാ
അല്ലല്ല ഓര് കൊറച്ച്സം പിന്നെ ഓല്പ്പോ ഓല മാപ്പിളിന്റെ വീട്ടിന്ന് ന്ന് വീട്ട്ക്ക് നിക്കാൻ പോയതെരുന്നു അപ്പൊ ഞാാന്ങ്ങോട്ട് വരാൻ പറഞ്ഞു ഓല് ഓഹ് എനി കു സ് കുട്ടള് സ്കൂൾക്ക് പോണ കുട്ടളും കുട്ടളൊന്നും ആയിട്ടില്ല അപോലൊരു മാസൊക്കെ വീട്ടില് നി പൊ പ്യാൻ പറഞ്ഞു ഒരു മാസം ഇവടെ വന്ന്ക്കാ ഒരു മാസം നിക്കണ്ടാവില്ല പതിനഞ്ച് ദീസൊക്കെ നിർത്തണം
ആഹ്
അങ്ങനെ അപ്പൊ ഞമ്മളിപ്പോ വീ ഓലെ വീട്ടിന്ന് ഉം അമ്മളെ വീട്ടിക് പോന്ന മാരി പോവുമ്പോ ഞാൻ ആട്ന്ന് ങ്ങോട്ട് പോരാൻ പറഞ്ഞാണ് അങ്ങനെ ആരേലൊക്കെ ഇര്പ്പൊ മ്മനെ ബലെ ഇക്കാകാന്റെ ഏട്ടനും പെണ്ണുങ്ങളൊക്കെ ഹജ്ജിന് പോയിന്നു അപ്പൊ ഓലെ കുട്ട്യള് ണ്ടെയിന്നു ന്റെ കൂടെ ഉം ഓല കൂടെ ഓല കുട്ട്യള് ണ്ടായിന്നു ന്റെകൂടെ ഒരു ഒന്നര മാസത്തോളം അപ്പൊ പിന്നെ പേടിയൊന്നും തോന്നി
അങ്ങനെണ്ടായാൽ മതില്ലേ?
ഏയ് പിന്നെ ഇപ്പോല് വന്നേന്റെഷം പിന്നെ ഓല് ഓലെ വീട്ടക്ക് പോയരെ പോയരേ അ ഓ ഒരു പേടിയാവണ്ട്
പേടിക്കാനൊന്നൂല്ല പ്പൊക്കെ നല്ല അടിച്ചൊറപ്പുള്ള പരല്ലേല്ലോ?
അടച്ചൊറപ്പാണ് ന്നാലും നമുക്ക് ഒറ്റക്ക്‌ എനിക്ക് ഒരു റൂമ്ന്ന് ഒരു റൂമ്ക്ക് പോകാൻ പേടിള്ള ആളാ ഞാന് ഇപ്പന്നാ കൊറേക്കെ മാറ്റണ്ട് അങ്ങനത്തെ പേട്യേരുന്നു ആഹ് ആഹ്
ഞങ്ങളെ ഒറ്റക്കായ പ്പ ഇൻക്ക് ക്ക്‌ ഏ
ഇങ്ങക്ക് അവടെ റേഞ്ച് ഇല്ല്യ തോന്ന്ണ് ണ്ട്ട്ടാ
കൊടുത്തിട്ടും പേടിയ ഞാൻ കാക്കനോട് പറയ ല്ലേയ്ന്
ആഹ് ഇങ്ങൾക്ക് അവടെ റേഞ്ച് കൊറവുണ്ടോ?
ഏഴ് മണി ആകുമ്പത്തിനും വീട്ടിലെത്തണം ന്ന്
ആഹ്
ഏതേനുണ്ടായി
അതാണ് ആഹ് ആഹ് ആഹ് ഇവിടെ അതന്നെ നമുക്കൊരു പേ പേടിക്കാനൊന്നുല്ല തൊട്ടടുത്തടുത്ത് വീടുളാണ് എന്നാലും നമുക്ക് രാ ത്രിയാം പകലൊന്നും ഒരു പേടിയുല്ല രാത്രിയാവുമ്പോ ഒരു പേടിയാണ്. ന്നാ തന്നെ കുട്ടള് സ്കൂൾ പോയാ ഞാന് ആരെങ്കിലും വന്നിട്ട് ബെല്ലടിച്ച ച്ചാലൊന്നും വാതിലും ജനലൊക്കെ അടച്ചിടും ആരേം കാണൂലെന്ന് പേടിച്ചിട്ട് ആര് വന്ന് വെല്ലടിച്ചാലും വാതിലൊറന്നൊടുക്കൂല പേടിച്ചിട്ട് ജനല് പോലും ജനല്ന് ഇപ്പൊ നോക്കിയാ തന്നെ അറിയാച്ചെ ആ പകൽ അത്രയും പേടിയാണ് ഇനിപ്പ ആരേലും തെൻ ഇങ്ങനെ ഈ തിനൊക്കെ വെരുന്ന ആളുകള് ണ്ടാവല്ലോ? അങ്ങനെ വെര് കാണോ തെപ്പോ പേടിച്ചിലെ ഇപ്പൊ ഓരോന്നും പകലന്നെ വന്നേ ആഹ് ഞമ്മക്ക് ഓരോന്നും കേൾക്കുന്നതല്ലേ ഇപ്പൊ? ഇപ്പളോരോ വീട്ടീ കയറ വെള്ളം ചോയ്ച്ചിട്ട് വെള്ളെ എടുക്കാൻ വീട്ട് വീട്ടുള്ളിൽ കയറന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് അങ്ങനക്കെ പ്പം പേടിയാണ് ഒറ്റക്ക് നി ക്കും ച്ചീയല്ലേ അങ്ങനെ
ഞാനങ്ങനെ ഒളിച്ചിക്കലാ അങ്ങനെ പകല്
ആഹ് ഇക്കയ്ന്നെയാണ് വയങ്കര പേടിയാണ് പകലൊക്കെ ഹലോ കേൾക്കുന്നുണ്ട്
ആഹ് പറയ്
ഹലോ
ആഹ് പറയേ
ഞാനതന്നെണ് വയങ്കര പേടിയാണെന്ന്റയാ ഇപ്പൊ അങ്ങനെ ഇപ്പൊ കൊറയൊക്കെ പേടി മാറി ന്നാലും കുട്ടളൊക്കെ സ്കൂളക്കൊക്കെ പോയാല് ഞാനും ചെറിയ കുട്ടി മാത്രേ വീട്ടില്ണ്ടാവൊള്ളു അപ്പൊ ഇങ്ങനെ കുട്ടി ഉറങ്ങിയാ പിന്നെ ഒരു സൗണ്ട് ഉണ്ടാവൂലല്ലോ? അപ്പ വയങ്കര പേടിയാണ്
പിന്നെ ക കള്ളന്മാരൊന്നും വരൂല
കള്ളന്മാരെ ശല്യമൊന്നും ഈ ഭാത്തൊന്നു ഇല്ല അങ്ങനെ കള്ളന്മാര് അങ്ങനെ ഒരു ശല്യോ അങ്ങനെ ഒന്നുല്ല ഞങ്ങളെ ഈ ഭാഗത്തൊന്നും ആഹ് ആഹ് അത്ണ്ട് അത്ണ്ടാവും ഉം ആഹ്
ഹലോ
ആഹ്
താത്തന്റെ വീട്ടില് എന്താ ഒരു എങ്ങനെച്ചാല് ഗ്യാസ്ല്ലേ ഗ്യാസ് ഗ്യാസ് കുറ്റി കോഴിക്കൂടിൻ്റെ മോളിൽ വെച്ചാണ്ട് ടെർസിൻ്റെ മോളിൽ കേറി
ആഹ് എവിടെ അവിടെ?
ഇന്റെ താത്തന്റെ വീട്ടില്ലേ തിരൂര് ബാത്ത് ഓലെ ഗ്യാസും കുറ്റി പൊറത്താള്ളത് ആഹ് ഗ്യാസ്കുറ്റി കോഴിക്കൂടിന്റെ മോളില് കേറ്റി പിന്നെ വാഷിംഗ് മെഷീന്റെ മോളിൽ എങ്ങനൊക്കെ ടെർസിന്റെ മോളിൽ കേറി
ആഹ്
ഭാഗ്യത്തിന് ആഹ് സമയ ആയപ്പോത്തിനും താത്ത നിസ്കരിക്കാൻ നിക്കും മൂന്നണിക്കാവുമ്പയെ
അങ്ങനെ ഒച്ച വിളീം കേട്ടപ്പോ ഓല് ഇട്ടെറിഞ്ഞു പോയതാ
ആഹ് ആഹ് അങ്ങനെ അതന്നേ എല്ലാ എല്ലാ അതും അറിയുന്ന ആളുകളായിരിക്കും എല്ലാതും പകല് കണ്ട് മനസ്സിലാക്കുന്നുണ്ടാവും എങ്ങനെ
കേറിയത് മോന്റയും മോളയും കല്യാണം കഴിഞ്ഞ സമയത്ത്
ആഹ് പിന്നെപ്പോ പകലൊക്കെ വന്ന് കണ്ട ആളുകളായി എങ്ങനെ വരാൻ പറ്റുന്നൊക്കെ കണ്ടച്ചിട്ടുണ്ടാവും
പ്രായയതാ മോനാണെ ഗൾഫിലുആ
ആഹ്
അപ്പൊ അതൊക്കെ കണ്ടാണ്ട് ഇപ്പൊ പിന്നെ ഓല് ക്യാമറ വെച്ച് ബേക്കിലും മുന്നിലും
ആഹ് അങ്ങനൊക്കെ തന്നെ നമ്മക്ക് ജീവിക്കാൻ കഴിയുള്ളു ഇപ്പോത്തെ കാലത്ത്
ക്യാമറ വെച്ച് പിന്നെ വൈഫൈ ആക്കി
ആഹ് ആഹ് എന്നാ ശരി